ആഹ് പിന്നെ ആഹ് എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ
ഹാ ഫേസ് പാക്കോ ങ്ങാ ഞാനങ്ങനേ എനിക്കങ്ങനെ വല്ല്യ ധാരണയില്ല എന്നാലും. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാറുണ്ട്
ഉ ഉ എന്താ എന്തെങ്കിലും പ്രകൃതി ദത്തമായിട്ടുള്ളതാണോ അതോ അല്ലാതെ
ആ നമ്മള് അതെ അതെ നമ്മുടെ ഈ ഉലുവയില്ലേ ഉലുവ നമ്മള് ഹെയറിനും നല്ലത അതേപോലെ തന്നെ ഉലുവ അരച്ച് പാലുവായിട്ട് അരച്ചിട്ട് നമ്മള് ഫേസിൽ അ അപ്പ്ളേ ചെയ്യറോ
അത് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ട്രെൻഡ് ആയിട്ടുണ്ട്ത് ആഹ് ഉലുവ പാലിൽരച്ചിട്ട കഴിഞ്ഞാ നല്ലയാണെന്ന്
എങ്കിലും വെ ഇടിങ്ങ എന്തെങ്കിലും ഉണ്ടോ
ഇല്ല ജസ്റ്റ് ഞാനൊന്ന് ചോദിച്ചതാ അങ്ങനെ എന്തെങ്കിലും നല്ലയാാ ആണോ ഞാൻ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല
ആഹ് നമ്മടെ തൈരില്ലേ തൈര് നല്ലയ. തൈരും കടലമാവും നമ്മുടെ മഞ്ഞളും നല്ലതാ
കൊഴപ്പ ഇല്ലല്ലേ
ഇല്ലില്ല നമുക്ക് അത് ട്രൈ ചെയ്യാം നമ്മൾ രണ്ട് ടീസ്പൂൺ കടലമാവേൽ ആ ആ കസ്തൂരി മഞ്ഞൾ നല്ലതാണ് കേട്ടോ
ആഹ് ആഹ് ആഹ്
രണ്ട് ടീ സ്പൂൺ കടല മാവെടുത്തിട്ട് കൊർച്ച് ഒരു ടീസ്പൂൺ തൈരും പിന്നെ ഒരു കൊറച്ച് ഒരു നുള്ള് മഞ്ഞളും വെച്ച് ആഹ്
മാവേ ആഹ് നമ്മള് ഈ പൊറത്ത് ഈ പലരക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ലൂസ് അതാണോ
ആ അത് ഏതെങ്കിലും മതി നല്ലതേതെങ്കിലും ക്വാളിറ്റി ഉള്ളതെവിടുന്നാന്ന് വെച്ചാ നോക്കീട്ട്. അന്താെച്ചാൽ നമ്മുടെ ടാൻ കുറയാനും അതേപോലെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്
അതീ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാൻ പണ്ട് യൂസ് ചെയ്യുവല്ലോ ഈ കടലമാവൊക്കെ ആഹ് അതും. തൈരും ഈ ആ കസ്തൂരി മഞ്ഞളിന്റെ പൊടിയും കൂടല്ലേ
അത് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മളത് കഴുകിക്കളയണം ചെലരൊക്കെ ഒരു അബദ്ധം കാണിക്ക ക്കിന്ന്നെച്ചാല് റിസൾട്ട് തോനേംകിട്ടട്ടെന്ന് വിചാരിച്ചു. ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറൊക്കെ വെക്കുന്നവരുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് വെറും മണ്ടത്ത എത്ത നമ്മൾ എത്ര മണിക്കൂർ വെച്ചാലും നമ്മളുടെ ആ ഒരു എക്സ്ട്രാ മറ്റെ നമ്മുടെ സ്കിന്നി പിടിച്ചെടുക്കാൻ ഒരു ഒരു പർട്ടിക്കുലർ ടൈമൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര നേരം വെച്ചെന്ന് പറഞ്ഞാലും അതൊരു ഒരിക്കലും എഫക്ട് ചെയ്യത്തില്ല അത് ഇല്ല എഫക്റ്റ് ചെയ്യത്തില്ല നമുക്ക് നല്ലതിനെക്കാളേറെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാ നമ്മൾ ഓവറാക്കി അതെ സ്കിന് നല്ല രീതിയില് ആ ഡ്രൈ ആവും പിന്നെ വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പത്തേനും ആ ആ നമുക്കൊന്ന് നനച്ച് വെക്കാം ആ നനയ്ക്കാ അങ്ങനെ വേണങ്കി നമുക്ക് ഒരു കൊറച്ച് നേരം കൂടി വേണേ പിടിച്ചു നി പക്ഷെ അത് ഓവർ ആക്കരുത് ആഹ് നല്ല നല്ല ആഹ് റ്റാർവാഴെടെ ജെല്ലന്ന് പറയുമ്പോൾ ചിലര് തേൻ അപ്ലൈ ചെയ്തിട്ട് തേ
ഓ അതിലൊരു മഞ്ഞ സാധനമുണ്ട് ആ സാധനം വീഴുവാണെ ചോറിച്ചിൽ അനുഭവപ്പെടും നമ്മുടെ ദേഹത്ത്
ആ യെല്ലോ എന്ന് പറയുന്നത്തൊരു പോയിസൺാന്ന് പറയുന്നതും ഉണ്ട് അപ്പോ അത് ചിലർക്ക് അത് അലർജി ആയിരിക്കും നമ്മൾ അത് മാ മാക്സിമം നമ്മൾ നല്ല രീതി കുറച്ച് കട്ട് ചെയ്തിട്ട് കു ഇങ്ങനെ വച്ചിരുന്ന മതി
ആഹ് അതിന്റെ തങ്ങ് പോവും ഞാനേ എട് ഞാനതൊകെ ചെയ്തിട്ടുണ്ട് ഞാനീ ആഹ്. ദാറിന്റെ നമ്മുടെ കൈരേഖ പതിഞ്ഞില്ലെങ്കിലെ നമ്മള് ഈ ക റ്റാർ വഴയുടെ ജെല്ല് അടുപ്പിച്ച് മൂന്നാല് ദിവസം തേച്ച് കഴിഞ്ഞ നമ്മുടെ ഈ കൈവെ ത് ഇള്ളത് എനിക്ക് ചെലപ്പം പതിയത്തില്ലായിരുന്നു അപ്പൊ ആ അവിടെ ക്ഷേലിരുന്ന് അവര് പർഞ്ഞന്നതാ എനിക്ക് കറ്റാർവാഴെടെ ആ ഒരു സാധനം ആ ഇങ്ങനെ ജെല്ല്ണ്ടല്ലോ. അതൊരു മൂന്നാല് ദിവസം ആ ച്ച് പെരട്ടീട്ട് ആഹ് വന്ന് നോർമലായിട്ട് അങ്ങനെ ചെയ്തിട്ടണ്ടനിക്ക്. കറക്റ്റ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഫിംഗർ കിട്ടിയിട്ടുണ്ട് കറക്റ്റ്
അങ്ങനെയൊക്കെ ഒണ്ടല്ലേ ആ അപ്പൊ ഈ കറ്റാർവാഴ നമ്മളെ എന്തുകൊണ്ടും ചെലര് കടയിൽ നിന്ന് വാങ്ങും പക്ഷെ നമ്മൾ എത്രയൊക്കെ നമ്മള് പ്യുവർ ആയിട്ടൊള്ളയാന്നും പറഞ്ഞ് വാങ്ങിച്ചല് ഒറപ്പ പ്പയ്നാത്ത് പ്രിസർവേറ്റീവ്സ് എന്തെങ്കിലും ആഡ് ചെയ്യും അപ്പ നമ്മക്കെന്തോണ്ട് ന നമ്മുടെ വീട്ടിലൊരു പണ്ട് ഈ എടയ്ക്ക് ഒരു കൊറോണ ടൈമിൽ ആ ഒരു ടൈമില് വീട്ടിലെല്ലാവരും ചുമ്മാ വന്നപ്പോ ഇഷ് ടംപോലെ. ടെറസിന്റെ മണ്ടയ്ക്കൊക്കെ കറ്റാർവാഴ കൃഷി ചെയ്യുന്നവരുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ വലുതായിട്ട് എങ്ങും ഞാൻ കാണുന്നില്ല
മ്പോഴേടാ ഇത് വളർന്നു വരുന്നില്ല പക്ഷെ പലടവും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് എല്ലാം
ആ അത് അതെന്താന്ന് വെച്ചാല് ചിലയിടത്തയൊക്കെ ക്ലൈമറ്റ് ഇപ്പൾ ഈ എൻ്റെ കാര്യംയയാണെങ്ക ഞാനിഷ്ടം ഇഷ്ടം പോലെ ട്രൈ ചെയ്ത് ടെറസിന്റെ മണ്ടക്ക് വെക്കാം മെയിനായിട്ട് നമുക്ക് വെള്ളം പോലും ഒഴിച്ചു കൊടുക്ക നനക്കേണ്ട ആവശ്യമില്ല കാര്യം ഇതിനകത്ത് ഓൾമോസ്റ്റ് വെള്ളം ഉള്ളൊരു പ്ലാന്റാ അപ്പൊ നമുക്ക് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യുണ്ട ആവശ്യല്ല എന്നാ പോലും ഇല്ലല്ല എനിക്ക് ക്ക് സക്സസ് ആയില്ല കാര്യം നമുക്കിപ്പോൾ ഒരു പ്ലാന്റ് വളരണമങ്കിൽ ഇപ്പോൾ ഈ കറ്റാർവാഴ ആണെങ്കിൽ തന്നെയും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് വേണം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ വേണം ചിലപ്പോം നല്ല രീതി വെയില് കൊള്ളുന്നിടത്തായിരിക്കത്തില്ല നമ്മള് വെച്ചത് അങ്ങനെയൊക്കെ ചെല പ്രശ്നങ്ങൾ വരും.
ഇതിന് ഓവർ വെയില് കൊണ്ടാലും പ്രോബ്ലം ഇല്ല ഈ കറ്റാർ വാഴക്ക്
ഓവറ് വെയിൽ കൊള്ളുന്നത് എനിക്ക് അത് എ കറക്റ്റ് അറിയത്തില്ല അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു
പക്ഷെ ചെലടം കണ്ടില്ലേ കാട് കണക്കിങ്ങനെ സൈഡിൽ
ഉം ചെലപ്പം ചെലരുടെ ഫെർ ഇതിൽ ചിലപ്പോൾ മണ്ണിൻ്റെ എന്തങ്കിലും ഫെർടൈൽ ആയിട്ടുള്ള എന്തെങ്കിലും മണ്ണ് വേണം അങ്ങനെ എന്തെങ്കിലൊക്കെ കാണുമായിരിക്കും അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല പക്ഷെ നമ്മള് മെയിനയിട്ട് ശ്രദ്ധിക്ക ക്കേണ്ടാ ആവശ്യല്ല അത് തനിയേ അങ്ങ് കിളിച്ചങ്ങ് വളർന്നോളും.
ആ ആ ഇതിനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുംല്ലല്ലേ
ആഹ് അന്നേരം ഞാൻ പറഞ്ഞു വന്ന എന്തോന്ന് വെച്ചാല് നമ്മൾ ഈ കറ്റാർവാഴ വീട്ടില് മാക്സിമം നമ്മൾ കൃഷി ചെയ്യണം എന്ന്ന് വെച്ചാൽ നമുക്കിത് നമ്മുടെ ഇങ്ങിനെ മാത്രമല്ല നമ്മുടെ ഡാൻട്രഫ് മാറാൻ വേണ്ടി നമ്മുടെ ഹെയറിൽ നല്ലതാ നമുക്ക് തേക്കാൻ പറ്റും നല്ല നല്ല ങ്ങാ ഇത് നമുക്ക് ഈ ഹെയർ ഫോള് റെഡ്യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിനെ പ്രൊമോ യുന്ന ഒരു സംഭവമാണ് ഈ കറ്റാർ വാഴ
ആ അത് എണ്ന്നച്ചാലും നല്ലേടാ പണ്ടൊക്കെ ഡെലിവറി കഴിഞ്ഞു എട നക്കുമ്പോ എണ്ണഴച്ചു തരുവായി നീ കയ്യൂന്നീ കറ്റാറ് വഴെ
ഉം അതെയതെ പിന്നെ ഈ അരി പൊടിയൊക്കെ ഇപ്പോ സ്ക്ബറായിട്ട് ഓരോരുത്തർ യൂസെയ്യന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അരിപ്പൊടിയും..
പോറൽ വീഴദിച്ച് പോറലോന്ന് വെച്ചാ ഇങ്ങനെ ഡ്രൈ ആവത്തില്ലേ അരിപ്പോടി യൂസ് ചെയ്യുമ്പോ
ന്ന് വെച്ചാൽ നമ്മള് ചെലരെന്താണ് നമക്ക് നമ്മടെ സ്കിന്നില് സ്ക്രബ്ബിങ് ചെയ്യണം. കാര്യമന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ എന്താലും ഡഡ് സെൽസ്സുകൾ കാണും അപ്പോൾ ഇതൊക്കെ പോകാൻ വേണ്ടിയി നമ്മള് മാസത്തിലോ അല്ലെങ്കി രണ്ടാഴ്ചോ കൂടുമ്പോഴോ നമ്മൾെന്തായാലും നമ്മുടെ സ്കിന്ന് സ്ക്രബ് യ്യണം ഈ സ്ക്രബ്ബയുള്ള കാരണംന്ന് വെച്ചാൽ നമ്മൾ ഈ എടുത്തിട്ട് പാറക്കല്ലയിട്ട് ഒരക്കുന്നത് പോലെട്ട് അങ് ഒര ത് നമ്മൾ ജെന്റിലായിട്ട് വേണം മസ്സാജ് ചെയ്യ കാര്യം നമ്മുടെ സ്കിന്നാണെന്ന് നമുക്കൊരു ബോധം വേണം
പാലൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലാതല്ലേ
ആഹ് നല്ലതാ പിന്നെ ചെലര് ഓട്സും തൈരും യൂസ് ചെയ്യുന്നവരുണ്ട് അതൊക്കെ നല്ലതാ.
യൂസ് എന്ന് വെച്ച കഴിഞ്ഞാ പൊടിക്കണ്ടായോ അത് നോർമലായിട്ട് അങ്ങ് എ ച്ചാ മതിയോ ഓട്സ്
ഓട്സ് ഓട്സ് തൈരിൻ്റെ കൂടെ ചേരും. ചിലര് ഓട്സ് പാലിൻ്റെ കൂടെടു
എങ്ങനെ പുതുത്ത് വെച്ചിട്ട് കൊറച്ച നേരം വെച്ച്ങ്ങനെ കഴിഞ്ഞിട്ട് എടുത്ത് തേക്കൂല്ലേ. ആഹ് ആ ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ പായലും, തൈരിന് ഒരേ കണക്കാണോ ബെനിഫിറ്റ് വരുന്നത്.
അല്ലല്ല അല്ലച്ചേൽ എനിക്ക് കൂടുതലായിട്ട് ഞാൻ ഈ ബ്യൂട്ടി കെയറിൽ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് തൈരിന്റെ കാര്യവാ പാല് ജസ്റ്റ് ഒന്ന്.. ക്ലെൻസ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട അറിയാം പക്ഷേ മിക്ക പാക്കുകളിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ തൈര തൈര് നമുക്ക് നല്ല രീതിയിൽ ടാൻ കുറയ്ക്കും.
ആഹ് നമ്മള് വെയില് കൊണ്ടിട്ട് വരുമ്പോ ഈ തൈര് തേച്ച് കഴിഞ്ഞാ ആ തൈരോ തക്കാളിയുടെയോ എന്തോ തേക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിനകത്ത് ഡെഡ് സെൽസ് എല്ലാം
ഉം റ്റാനൊക്കെ മാക്സിമം മാറ്റുന്നൊ ഒരു സംഭവത്തായില്ല അപ്പൊ എനിക്ക് തോന്നുന്ന ഇ അത് മാത്രല്ല ഈ തൈരൻ എന്ന് പറയുമ്പോം ഫെർമെന്റേഷൻ ഒക്കെ നടക്കുമ്പോ അങ്ങനെ എന്തെങ്കിലുക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവായിരിക്കും അറിയാപ
അത് നല്ല തൈര് എടുക്കണം നല്ല കട്ടി തൈര്
ആ വീട്ടിതന്നെ നമുക്ക് തൈരു ണ്ടാക്കാം. ആ എന്ത് നമ്മള് ഈ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്ക ക്കാളും നാച്ചുറലായിട്ട് നമ്മ
അതെ വീട്ടിതന്നെ ചെയ്യുന്നത നമ്മള് പാല ഉറയിച്ചെടുക്കുന്ന തൈര് യൂസ്യ്യുന്നതാ നമുക്ക് കറികൾക്കാണെങ്കിലും നല്ലത്
അതേപോലെ തന്നെള്ളോരു സാനാണ് റോസ് വാട്ടർ റോസ് വാട്ടർ ർ ഒരുപാട് പേര് ഈ റോസ് വാട്ടറും ഗ്ലിസറിനും നമുക്ക് വാങ്ങാൻ കിട്ടും
അടാ അതെ ഞാൻ ഡ്രൈ സ്കിന്നിന് നല്ലതാലെ കയ്യിലും കാലിലും ഒക്കെ തേക്കാനൊക്കെ
ആഹ് ഗ്ലിസറിനും റോസ് വാട്ടർ ഡയറക്ട് തേക്കാതെ ഇത് രണ്ടും കൂടി മി സ് ചെയ്തിട്ട് നമുക്കൊരു മോയ്സ്റ്ററി അതെ അതെ നമുക്ക് മോയ്സ്ചർ പിന്നെ ഒരു കാര്യം ഏതൊരു പ്രോഡക്റ്റ് ആയാലും. നാച്ചുറൽ ആയാലും ശരി എന്തായാലും ശരി നമ്മൾ യൂസെയ്യുന്നതിന് മുൻ്പ് ജസ്റ്റ് റ്റൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം കാര്യന്ന് വെച്ചാൽ ചെലപ്പം ചെലർ ക്ക് ചെല പ്രോഡക്റ്റുകൾ പിടിക്കത്തില്ല. അപ്പം അതെയതെ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പാച്ച്ടെസ്റ്റ്‌ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ ഇപ്പം ഈ റോസ് വാട്ടറും ഗി ഗ്ലീസറിനും കൂടി മിക്സ് ചെയ്തിട്ട് ചിലരെ എന്താ നമ്മുടെ മോസ്
കാലിലൊക്കെ വലിഞ് മുറുകുന്നതിന് യൂസ് ചെയ്യും എന്നൊക്കെ യൂട്യൂബിൽ കിടന്ന
ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് തേക്കുന്നത് നല്ലതാണ് കേട്ടോ അതെന്ന് വെച്ചാൽ അഹ് ഒരു ടി പിന്നെ ഈ ചന്തനം പൊടിണ്ടല്ലോ നമ്മള് ചന്ദനപ്പൊടി വാങ്ങാൻ കിട്ടും ച ചന്ദനപ്പൊടി ആ അതെ രക്തചന്തന പൊടിയുണ്ട് കിട്ടും അങ്ങാടിക്കടയിലൊക്കെ കിട്ടും
ഒന്നും ആയിരിക്കത്തില്ലടാ. കാരണം ഏഹ് ഒരടക്ക് വച്ച് പറ കേട്ടിട്ട ണ്ടായിരുന്നു ആ മറ്റേ ഇതുണ്ടല്ലോ കരിങ്ങാലി കരിങ്ങാലിയുടൊക്കെ പൊടി വെച്ചിട്ട് ചെറിയ പാക്കറ്റിനക മുപ്പത മുപ്പത്തഞ്ചും രൂപക്ക
അതെന്തോ ചെയ്യണന്നറിയാവോ പൊടി വാങ്ങുന്നതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് വുഡ് കിട്ടും അതെ അതെ ഞാനും ഇതേപോലെ വീട്ടില് വാങ്ങിച്ച് കണ്ടിട്ടുണ്ട് തടി കിട്ട്ൾ കുറച്ച് പാടാണെന്ന്ള.. പൊടിയന്ന് പറയുമ്പോ നമുക്ക് ഡയറക്ട് എടുക്കാം മറ്റേത് ഇച്ചിരി നേര നമ്മൾ ഒഓരച്ചെടുക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ പക്ഷെ അത് പ്യുവർ ആയിരിക്കുല്ല അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ വേണമെങ്കിൽ ഒരച്ചെടുത്തിട്ട് കുറച്ച് റോസ് വാട്ടറുയിട്ട് മിക്സ് ചെയ്യണം
കടലമാവിൻന്റെറത് അത് ഇത് പക്ഷെ നമുക്ക് ഡെയിലി അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റോ അതോ നമ്മളിങ്ങനെ വെയില് കൊണ്ടിട്ട് വരുന്ന ടൈമിലോ
പറയുന്നേക്കാം റിസൾട്ട് കിട്ടാൻ വേണ്ടിട്ട് ഇത് എന്നും ചെയ്യണം എ ഒന്നും ചെയ്യണം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു പാക്കും ഡെയിലി ഇടാൻ പാടി ല്ല നമ്മളൊരു അതെ അതെ നമ്മുടെ.. ഫൈസിന് അത് അത്രയും പ്രഷർ കൊടുക്കും. പക്ഷെ ചെല യൂട്യൂബേഴ്സൊക്കെ ക പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളിത് ഡെയിലി യൂസ് റിസൾട്ട് കിട്ടാൻ അതെ പക്ഷ അതൊരിക്കലും ചെയുല്ല. നമ്മൾ എടവിട്ട് എടവിട്ട് വേണം ഏതൊരു പാക്കായാലും നമ്മുടെ ഫേയ്സിലും, കൊടുക്കാന് അത് പിന്നെ അങ്ങനത്തെ കൊറേ കാര്യങ്ങ
പിന്നെ ആഹ് നമ്മള് ഈ പൊറത്ത് പോയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾന്തെലും മോയ്സ്ചറിംഗ് ഒക്കെ യൂസ് ചെയ്യവാണെന്നുണ്ടെങ്കിലേ അത് ഈ ഹോളിലൊക്കെ ഇരുന്നിട്ട് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഡാമേജ് ചെയ്യത്തില്ലേ ഇത്.
പിന്നെ ഒരു കാര്യംന്ന്ച്ചാല് നമ്മൾ കുറച്ച് സ്കിൻ കെയറ് ശ്രദ്ധിക്കണം അതായ പ്പോഴത്തെ കാലാവസ്ഥയിലൊക്കെ നമ്മള് ശരിക്കും ഒരു സൺ സ്ക്രീ യൂസ് ചെയ്യണം. ഈ സൺസ്ക്രിൻ യൂസ് ചെയ്യാന്ന് വച്ചാൽ നമ്മ ഇൻസ്റ്റഗ്രാംമില് യൂട്യു യൂട്യൂബിലൊക്കെ അവര് ഇവരൊക്കെ പറഞ്ഞ പ്രൊമോഷന്റെ ഓരോ പരസ്യങ്ങളെല്ലാം കണ്ടിട്ട് പോയി ചാടി, കേറി വാങ്ങാതെ നമ്മള് കറക്റ്റ് അതെ. അല്ലെങ്കി തന്നെ നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ചെല്ലുമ്പോ നല്ല രീതിയിൽ അതിനെ പറ്റിയിട്ട് അന്വേഷിക്കുക എസ് പി എഫ് ഉള്ളതാണോ. അങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് നമ്മളൊരു സ് സൺസ്ക്രീന് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രിൻ അതെ യൂസ് ചെയ്യണം. നമ്മൾ സൺസ്ക്രീൻ യൂസ്, ചെയുമ്പ തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവും
റ്റൊ നമ്മള് എന്തെങ്കിലും ഒരു മോയ്സ്റ്ററിങ്ങ് ഇട്ടിട്ടല്ലേ അത് ഇടാൻ പറ്റത്തൊ തോള് സൺസ്ക്രീന് ആഹ്
റൈസസ്
ഞാൻ പക്ഷെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലടാ ഞാൻ സാധാ മോയിസ്‌ റ്ററിങ്ങ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടെ, ക്ലാസിനൊക്കെ പോണ സമയത്ത്, ‌ ക്കെ ഞാൻ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല
ഇനി ഏതെങ്കിലും ഞാൻ ഇന്ന സൺസ്ക്രീനെന്നും ഒരിക്കലും പറയത്തില്ല നിങ്ങൾ തന്നെ ചിന്തിച്ച അല്ലെങ്കി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് ഡെയിലി കെയറിൽ ഒരു സൺസ്ക്രീൻ എന്തായാലുംന്ന് ഉൾപ്പെടുത്ത അപ്പോ ഒരുപാട് ഡിഫറൻസ് മനസ്സിലാാവും.
നമ്മൾ അന്നേരം അതിന്റെ ആ അതിട്ട് കഴിഞ്ഞിട്ട് പൗഡറോ അങ്ങനെ ഒന്നും ഇടണ്ട
അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിരിക്കുന്നു. ഇപ്പൊ എനി ക്കാണെങ്കി ഞാൻ യൂസ്യ്യുന്ന സൺസ്ക്രിൻ പേര് പറയുന്നില്ല. ഞാൻ യൂസെയ്യുന്ന സൺസ്ക്രീൻ ആണെങ്കി ഇട്ട് കഴിഞ്ഞാലെനിക്ക് ഭയങ്കരമായിട്ട് ഓയിലി പോലെ തന്ന അപ്പൾ ഞൻ ചിലപ്പോൾ കുഞ്ഞിൻ്റെ ഞാനും പൗഡറൊന്നും അങ്ങനെ വാങ്ങുന്ന ഒരാളല്ല പിന്നെ കുഞ്ഞിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തൊന്നില്ല അതെ അതെ അപ്പൊ ഞാൻ എന്റെ ഒരു പക്ഷെ ചിലർക്ക് അങ്ങനെ അതിന്റെ ആവശ്യം വരില്ല
യൂട്യൂബേഴ്സ് ഒക്കെ ഇടുന്ന മറ്റേ ഒരു പൗഡർണ്ടല്ലോ സംഭവം എന്താ? ആഹ് മറ്റേ ഇല്ല റോസ് കളറിലൊക്കെ ഇരിക്കുന്നെ ആ അത് സംഭവം എന്ത നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ആൽക്കോ പൗഡർ തന്നാണോ
ടാൽക്കം പൗഡറും കോംമ്പാക്റ്റ് പൗഡറും തമ്മി രണ്ട് രണ്ടാ, മറ്റേന്ന് പറയുമ്പോ അതൊരു മേക്കപ്പ് പിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇപ്പൊ ഈ മേക്കപ്പ് എന്നൊക്കെ പറയുമ്പോ എന്തൊക്കെയാ പ്രൈമർ മോയിസ് മയ്സ്ചറൈസർ സൺസ്ക്രീന് ഫൗണ്ടേഷന് കൺസീലറ്
ക്കുന്നത് ഈ ഇതിനകത്ത്
ഏ
അറിയാവോ ഇതിനെക്കുറി